ഹലോ ആഹ് കേക്ക്ണില്ലേ?
ഉം
ആഹ് ആഹ് കേക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം ആഹ് സുഖായിട്ടിരിക്കുന്നു. ഉം
സുഖായിട്ടിരിക്കുന്നു ഇവടെം സുഖായിട്ടിരിക്കുന്നു. പഠിക്കാണോ അതോ വീട്ടമ്മയാണോ?
ഞാൻ പഠിക്കേനി ഞാൻ ടി ടി സി പഠിച്ചയ്ഞ്ഞ് ഇപ്പൊരു മാസയപ്പോ എക്സാം കഴിഞ്ഞു കഴിഞ്ഞ മാസം റിസൾട്ടിന് വെയ്റ്റെയ്തിരിക്ക. ഉം നിങ്ങളെന്തെ വർ വർക്കെയ്യാണോ ങ്ങള്? ഉം
കുഞ്ഞ് കല്യാണം കഴിച്ചു കുഞ്ഞായി അത് കഴിഞ്ഞ് പിന്നെ എങ്ങും പോകുന്നില്ല ഇവിടെ ഉണ്ട് ഇപ്പം തയ്യല് പഠിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞിന് രണ്ട് വയസായി ഉം
തയ്യലെങ്ങെനെ ഓൺലൈനായിട്ടാണോ പടിക്ക്ണെ
അല്ല അല്ല പോയി പാത്രം പോയി പഠിക്കും ബാക്കിയ്ള്ള ദിവസം കുഞ്ഞിൻ്റെ അടുത്ത് ചെ ഏഹ് ഇരിക്കാല്ലോ അപ്പൊ പിന്നെ ചേട്ടൻ ഞാറാഴ്ച്ച അവധ്യാ ചേട്ടൻ കുഞ്ഞിനെ ഞാ ഒരൂസം നോക്കും അപ്പഴ്ത്തേക്കിന് ഞാനങ്ങ് ആ ദിവസം പോയ് തയ്യല് പഠിക്കും
ആഹ് ഓഹ് ഏഹ് കുഞ്ഞ് ആഹ് മോളാണോ മോനാണോ
മോനാ മോനാ
ഏഹ് ഉം എൻ മഴക്കെണ്ടോ അവ്ടെ
ഇപ്പം മഴയില്ല അപ്പൊ രണ്ടൂസായി രണ്ട് മൂന്നൂസായി മഴയായിട്ട് മഴയില്ല വെയിലാണ് രാ കഴിഞ്ഞൂസ് കഴിഞ്ഞാഴ്ചയിലൊക്കെ നല്ല മഴയായ്ര്ന്നു ഇവടെ
ഏഹ് ഇവിടെ നല്ല ഇവിടെ ഇപ്പൊര് നല്ല മഴ പെയ്ത് പോയി ഇപ്പങ്ങെനെ പാറ്റ്ണ്ട് ചെർതായിട്ട്ങ്ങനെ
ഉം
ഉം ഇങ്ങെനെ വെയിലിന്റെ എടേ കൂടെ മഴ പെയ്യാന്ന്
പെയ്യും അത് ശെരി നേര്ത്തെ നമ്മള് പറയുന്ന എന്താര്ന്നു കാറ കല്യാണം ക മീഫ്‌വച്ചാെരു പഴെയേ
ആഹ് ആഹ് കുർക്കെന്റെ കല്യാണംന്നൊക്കെ പറയും ഇവടെ ആഹ് കുർക്കന്റെ കല്യാണം പറ ആഹ് ആഹ് ഉം ഒര് ഉം നമ്മള് അര ക്കി കഴിഞ്ഞാ വെയിലെത്ത് ഇടാനൊന്നും പറ്റൂല ആഹ് ആഹ് മഴ അലക്കി കഴിഞ്ഞാ വിശ്വസ്ച്ച്ട്ട് വെയിലെത്തിടാം പറ്റൂല അപ്പോത്തിന് മയ പെയ്യും
ച്ച്‌ല ഓടി നടക്കണം അത് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ല എനിക്കിത് തന്നെ ആയിര്ന്നു പരിപാടി ഇപ്പൊ കുഞ്ഞ് കുഞ്ഞുള്ളോണ്ടേ വീട്ടിൽ വേറെ ആരുല്ല തുണിയലക്കിടും കുഞ്ഞിനെയും കൊണ്ടാ ഞാൻ ഓടിപ്പോയി കുഞ്ഞിനെ താഴെ നിർത്തിയിട്ട് തുണിയെല്ലാം എട് അവനേം കൊണ്ട് ഓടും രണ്ട് മൂന്ന് ദിവസായപ്പം ഞാൻ മട്ത്ത് ആഹ് പിന്നെ അത് അത് തന്നെ പിന്നെ ഞാൻ പിന്നെ മട്ത്ത് പിന്നെ ഞാനെട്ത്ത് ഒയ്ഞ്ഞ വെയിലത്തെറത്തില്ല ഞാൻ പിന്നെ വൈകിട്ട് പിന്നെ അലക്കി ട്ട് മുറിക്കകത്തൊക്കെ ഇട്ട് ഫാൻ ഇട്ടങ്ങ് ഒണക്കി ഇവനേം കൊണ്ട് പാടാ എനിക്ക് ണ്ട് മൂന്ന് എത്ര വട്ടം മഴ പെയ്യുംമ്പം എട്ക്കും പിന്നെ ഇത് തന്നെ ഓഹ് അത് കാരണം നിർത്തി ഞാനാ പരിപാടി ഞാനങ്ങ് തോറ്റ് കൊട്ത്തു മഴയോട്
ആഹ് ആഹ് അങ്ങനെ അവിടെ വീട്ടില് ഇങ്ങെള് ഒറ്റെക്കാെള്ളു
ആഹ് അത് അമ്മേ അച്ഛനൊക്കെ മരിച്ചുപോയി ഞാനും ചേ ട്ടനും കുഞ്ഞും പിന്നെ അനിയനു ഉണ്ട് ഉം അവിടെ ആരെക്കെയ്ണ്ട്
ഇവടെ ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ ഹസ്ബന്റ് ഒരു മാേ ഒരു മോ ഇൻക്കൊരു മോളാണ് പിന്നെ ഹസ്ബന്റിന്റെ പെങ്ങെളൂണ്ട് ആഹ് കല്യാണം കയ്ച്ചതാ ആം
ഊം
ഉം പിന്നെ അവള് എൽ കെ ജീലാണ് നാലര വയസ്സായി ഇപ്രാവ്ശ്യം ചേർത്ത്യതാണ് ഉം ഇൻ ഉം ആഹ് കല്യാണം കഴിച്ച പഠിക്കാൻ പോയത് കല്യാണം കഴിക്ക്ണേന്ന് മുന്നെ പ്ലസ് കയ്ഞ്ഞതേനി പ്ലസ്റ്റു കെയ്ഞ്ഞ് കമ്പ്യൂട്ടർ ബി സി എ ചെയ്തീനി അത് കെയ്ഞ്ഞാരെ കല്യാണം കയ്ഞ്ഞത് പിന്നെ ഒരു അഞ്ച് അഞ്ചാറ് വർഷം ഗ്യാപ്പിട്ട് പതാരാ പോയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം പോയിട്ടുള്ളൂ പഠിക്കാൻ
അത് ശെരി അപ്പൊ എത്ര വർഷം എത്ര വർഷം ആരുന്നു ടി ടി സി പഠിക്കാൻ
ഒരു വർഷം ചെറിയ ടി ടി സി ആണ് മോൻടി ഈ മോൻടിസോറി ടി ടി സില്ലേ ഉം ഒ ആഅത്- തി മോണ്ടിസോറി സ്കൂൾ ഉണ്ടല്ലോ ചെറിയ മക്കളെ എൽ കെ ജി യു കെ ജി ഒക്കെ ആ പ്രായം വിളിക്കണ് അങ്ങനത്തെ കുട്ടി-
ആ ആ ഗേതിപ്പോ ആതെയോ ഉം അംഗീകാരം ഉള്ളതാല്ലേ
ആ വീട്ടിന്ന് ട്യൂഷനൊക്കെ എടുക്കാ പുറത്തൊക്കെ പോവേം ചെയ്യാപ്പൊ അങ്ങനെത്തതിന് പുറ- ത്ത് പോവുമ്പോ നല്ല സ്കോപ്പ്ണ്ട് ഈ ബാംഗ്ലൂര് അങ്ങനത്തെക്കെ
ആഹഹാ
സ്കോപ്പ് ഉണ്ടാന്ന് ഉം പിന്നെമ്മക്ക് വീട്ടീന്നാ- ട്യൂഷനൊക്കെ ആയിട്ട് ഓൺലൈൻ ആയിട്ട് ട്ടോക്കെ ഇതുണ്ടല്ലോ കൊറെ ആ അങ്ങനെ ക്ലാസ്സ് എടുക്കാം
ക്ലാസ്സ്‌ എടുക്കാം ഉം ആ അപ്പൊ ഫീസും കാര്യങ്ങളൊക്കെ നല്ല ഫീസ് ആവോ ഫീസ് കൊടുത്തണോ പഠിച്ചേ അതോ
ആ ഫീസ് കൊടുത്താ പഠിച്ചത് വലിയ ഞാനിങ്ങനെ ഈ ഒരു ഓഫർ ഉണ്ടായിനിങ്ങനെ കുടുംബശ്രീ ക്കണ്ടല്ലോ കുടുംബശ്രീന്റെതി കൂടെ ഓഫർ ഉണ്ടായിന് അപ്പൊ അങ്ങനെ ചേർന്ന് ഞങ്ങടെ വീടിന്റെ അടു- തന്നെയാണ് ഉം
വീടിനടുത്തന്നാണ് കോഴ്സ്
ആ വീടിന്റെ അടുത്തന്നെ എയ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീടിന്റെ അടുത്തന്നെയാണ്
ആഹാ
ഈ കുടുംബശ്രീയിലുള്ളള്ളക്കൊക്കെ ങ്ങനെ ഓഫർണ്ട്ന്ന് പറഞ്ഞപ്പോ അങ്ങനെ പ- ആ അപ്പ നമ്മക്ക്പ്പ പുറത്ത് പോവാൻ കയിഞ്ഞില്ലെങ്കിലു വീ- ട്ടിന്ന് ആ വീട്ടിന്ന് ഇങ്ങനെ ക്ലാസ് എടുത്ത്കൊടുത്താ മതിയല്ലോ വെച്ചിട്ട് ആ അങ്ങനെ പഠിച്ചിനീ അപ്പൊ അതിന്റെ കൂടെന്നെ അവര് ആ അമ്മള് വരുവായി പഠിക്കാ പഠിപ്പിക്ക- ആ അതിൽ കൂടെതന്നെ അവര് കൈ കമ്പ്യൂ- ട്റും സ്കോ ഇത് ചെയ്തിരുന്നിനി അപ്പൊ മോളുണ്ടായോണ്ട് പുറത്ത് പോവാനൊന്നും കഴിയില്ലാ ഓള് സ്കൂളാക്കി കൊടുക്കാനും ഉം
ആ അതാണ് എനിക്കും അതാണ് വിഷയം ഞാൻ നേരത്തെ ഇവിടെ ആ ഉം കല്യാണത്തിന് മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു മറ്റേ ഈ അ നേരത്തെ ഇ പലിയേറ്റിവ് പോലെ പ്രൈവറ്റ് ആയിട്ടൊരു പാലിയേറ്റീവിനൊക്കെ ആൾക്കാര് വരത്തില്ലേ രോഗികളൊക്കെ വീട്ടിൽ വന്ന് നോക്കുന്ന അതിന്റെ ഒരു ഓഫീസ് നമുക്ക് ആ ആ അല്ല റ്റർ അങ്ങനല്ല ഞാൻ സിസ്റ്റർ അല്ലായിരുന്നു അ- ഈ അങ്ങനെ ഈ ഉ പലിറ്റീവിന്റെ ഒക്കെ ഓഫീസ് കണ്ടിട് ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രൈവറ്റ് സ്ഥാപനം ഉണ്ടായിരുന്നു. ആ പ്രൈവറ്റ് ആയിട്ടുള്ള വീട്ടിൽ ചെന്നിട്ടിങ്ങനെ ആ യാളൊക്കെ നോക്കുന്ന നഴ്സ് അവിടെ നഴ്സുമാര് ആ അവിടെ രണ്ട് നഴ്സുമാരുണ്ട്. അപ്പ അവിടെ ഓഫീസ് ഇരിക്ക ട്ടായിരുന്നു ഞാനവിടെ ഓഫീസ് ഇരിക്കുന്നര്- ആഹ് ആ അപ്പൊ അങ്ങനര്ന്ന് പിന്നെ കല്യാണം ഉറച്ച് പിന്ന. അത് വിട്ടു ഏ എന്റെ വീടിനടുത്താരുന്നു പിന്നെ പോയില്ല പിന്നെ കല്യാണം കഴിച്ചു അവിടെ ചെന്നിട്ട് എവിടെങ്കിലും കേറണംന്ന് വിചാരിച്ചു പക്ഷേ അന്നേരം ഒന്നും നടന്നില്ല പിന്നെ. പിന്നെ ഓരോരോ പ്രശ്നങ്ങളായി അവിടെ ഉറപ്പിച്ചപ്പോഴേ അതിന് മുമ്പേ അവിടുത്തെ അമ്മയ്ക്ക് സുഖം ഇല്ലാതിരിക്കുവാരുന്നു. ആഹ് മോനൊരാൾ തമ്മയ്ക്ക് സുഖല്ലാതിരുന്നു പിന്നെ അമ്മ മരിച്ചു പിന്നെ അങ്ങനെ കുറെ പ്രശ് ച്ച പിന്നെ കുഞ്ഞായി പിന്നെ കുഞ്ഞായി കഴിഞ്ഞ പിന്നെ ഒട്ടും പറ്റത്തില്ല. ച്ച് ഇഹ് ഏഹ് എന്തിനേലും പോണം ആഹ് വലുതാകാതെ നടക്കത്തില്ല പിന്നെ. പോണം എന്തിനേലും പോണം പോ ന്നുള്ളത് ഇപ്പം പാന്റും ടോപ്പൊക്കെ തൈച്ചു ചുരിദാറു അടിക്കാൻ പഠിച്ചു.
ഏഹ് ചുരിദാരൊക്കെ പടിക്കോ അടിക്കോ? ഉം വീട്ടില് മിഷീനുണ്ടോ ഉം
വീട്ടിൽ മിഷീനുണ്ട്. ചുരിദാർ തൈക്കാൻ പഠിച്ചു ഇനി ബാക്കി നൈറ്റിയും ബ്ലൗസും ഒക്കെ തയ്ക്കാൻ പ പിന്നെ വീടിന്റെ അടുത്ത് തന്നെ കുറച്ച് ചെർ ഉം ആഹ് വീടിനടുത്ത്. ത്ത് കുറച്ചൊക്കെ തയ്ച്ച് ചെറിയ ചെറിയ ഇതൊക്കെ തയ്ച്ചു കൊടുക്കും പിന്നെ. ചുരിദാറായിട്ട് തയ്ച്ചു കൊടുത്തില്ല ചുരിദാറ് ഞാൻ എനിക്ക് ചുരിദാറൊക്കെ തയ്ക്കും. എനിക്ക് ചുരിദാറൊക്കെ തൈച്ചു പിന്നെ ഞാന് ഇത് മൊത്തം പഠിച്ച്. ബ്ലൗസും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് കൃത്യമായിട്ട് തയ്ച്ച് കൊടുക്കാനായിട്ട്. കൊടുക്കും ആഹ് ആഹ് പിന്നെ നൈറ്റി. റ്റി തൈക്കണ പഠിക്കണമെന്ന നണ്ട് അവിടെയൊക്കെയന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു ടൗൺ ഏരിയ ആണ്. അപ്പം എല്ലാവരും ഇങ്ങനെ. വീടല്ല അടുത്തുള്ള അവിടെ ആ തയ്യൽ ക്കാരും കാര്യങ്ങളൊന്നുല്ല. ഇ എല്ലാം ടൗൺ അങ്ങ് ചെന്ന് തൈക്കണം അപ്പം ഭയങ്കര ചാർജ ആണവിടെ ടൗണിലൊക്കെ ഭയങ്കര ചർജ. ഞങ്ങളോടൊക്ക ബൗസ് ഒക്കെ തൈക്കുന്നതിന് അഞ്ഞൂറ്റമ്പത് രൂപയും അത്രയൊക്കെ ആകും.
ഏയ് അത്രയുണ്ടോ ഏഹ്
ഉം അപ്പൊ
അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വീട്ടിന്ന് തുടങ്ങാല്ലേ. ഏഹ് വീട്ട്ക്കെ എടുത്തിലെ വീട്ട് കൊക്കെ ഇങ്ങനെ കൊടുക്കാ.
ആഹ് ഞാൻ ചെന്ന് കഴിഞ്ഞ എനിക്ക് തന്നെ ഒരു ചുരിദാർ തൈക്കാൻ ഞാന്. ഉം വെ അവിടെങ്ങും ഇതിലയിട്ട് ദൂര ഒരിടത്ത് പോയ തൈച്ചെ ടൗണിൽ. പോയി തൈച്ചേ ആ അപ്പൊ എനി ക്ക് തോന്നി കുഞ്ഞിനെ ഇട്ടിട്ട് നമുക്ക് എങ്ങും പോകാനും പറ്റത്തി ല്ല വീട്ടിൽ ഇരുന്ന് നമുക്ക് എന്തേലും ചെയ്യുകയും ചെയ്യാലോ? ആഹ് അതു കൊണ്ട് പിന്നെ ഒരു ആഹ് ആഴ്ച ഒരു ദിവസം പോയി പഠിക്കും ഇങ്ങനെ.
ഏഹ് ഞാ ഞാന് സ്കൂള് പഠിക്കണ കാലത്തൊക്കെ ഉം തയ്യലിന്ന് പോയിനി. പക്ഷെ അന്നൊന്ന് നമ്മ ഇപ്പ തൊന്ന് തീർന്ന് കിട്ടിയാൽ മതിയേനി വിചാരിച്ച് ങ്ങനെ നിക്കേനി സ്കൂള് നമ്മളെ. സ്കൂളിലൊക്കെ പഠിക്ക കാലത്ത് ഈ വെക്കേഷനിലെ ടൈമ് ഒക്കെ ഉണ്ടാവുലേ? അ അന്ന് ആഹ് ആതിത് പോയിലയ്. ഷേ എന്താ വീട്ടില് ഇൻക് ഉം
പക്ഷെ നമ്മുക്ക് അന്നന്ന് നമ്മ നമ്മള് ചെറിയ കു ട്ടായത്ണ്ട് അപ്പ അന്നേര ഒന്നും നമുക്ക് ഇതന്നും തലയക്കറത്തില്ല പക്ഷെ നമ്മ
ല്ല ഞാൻ വിചാരി ഇപ്പൊ ഞാൻ വിചാരിക്കു അന്നും ശരിക്കും നോക്കില്ലെങ്കി ഇപ്പൊ ശരിക്ക അടിക്കേനി ഇപ്പൊ ഞാൻ അങ്ങനെ ഒപ്പിച്ചു ഉണ്ടാക്കുള്ളൂ. അമ്മളെ ഡ്രസ്സൊക്കെ ആഹ് ആഹ്
അന്ന് നമുക്കതൊന്നും തോന്നല്ല അന്ന് വെച്ചാല് നമ്മളെന്താ.
ആഹ് അന്ന് നമുക്ക് ഒരു വെക്കേഷനി കിട്ട കിട്ടുമ്പോ അയിന് തയ്യലന് പോവാനാവൂല അങ്ങനെക്കെ ഇ
ആഹ് അങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് തോന്നുന്നത് പക്ഷെ ഞാനും ആദ്യ ഫാ കല്യാണത്തിന് മുമ്പേ തൈക്കാൻ പഠിക്കാൻ പോയതാ പഠിച്ചിട്ട് അന്ന് ഞാന ഇവിടെ ജോലിക്ക് പോകുമ്പോ ഞാൻ ആ ജ ഓഫീസിന് തൊട്ടിപ്പുറത്ത തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ തയ്യൽ കാടെ കൂടെ അപ്പൊ ഒരു ഒരു ആഗ്രഹത്തിന്റെ പേര് ഞാൻ തയ് വിടെ പോയ പക്ഷെ ഞാൻ പോയി ബെറ്റിക്കോട്ട് തയ്ച്ച് അത്രേയും പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക ആ ചെ പുള്ളിക്കാരിക്ക് എന്തോ പുറത്തു പോകേണ്ടതായിട്ടൊരു കാര്യം വന്ന് കൂട്ടിക്കാരിടെ മോള പ്രേഗ്നെടാ അങ്ങനെ പുള്ളിക്കാരി നാട്ടിൽ പോക ചെയ്തു അതോട്കൂടി അവിടുത്തെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എല്ലാ ഒരു ഏയ് ചെ എല്ല കല്യാണം കഴി കഴഞ്ഞപ്പോഴേ ഇത് ഇന്നത് ഇന്നത കൃത്യമായിട്ട് പഠിക്ക ഇങ്ങനെ പോയാലേ ശരിയാവുള്ളൂ ആരും ഡിപ്പെൻഡ ചെയ്യല്ല എന്നൊക്കെ പടി കിതാനെ കല്യാണത്തിന് ശേഷം അന്നേരമാണ് ആ അപ്പോഴാണ് ഈ ട്ടി ഇരിക്കുമ്പോ അയ്യോ ചാടി പോകണം എന്തും പോണം പോണം എന്നായിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് പോകാനും പറ്റില്ല ലോക്ക ആയി കിടക്കവാ.
അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന എന്തങ്കിലും ചെയ്യാ വിചാരിച്ച
ശ അത് തന്നെ എന്തെങ്കിലും ഒരു മാർഗം മതിന്ന് നമ്മള് ഫിനാൻഷ്യലി ഇതാന്നല്ല എന്ന ആണ് ആ ഫിനാഷ്യലി ആരും തന്നെ സ്റ്റബിൾഅല്ല എല്ലാവർക്കും ഓരോരുത്ത പക്ഷെ അതല്ല പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക്
നമ്മള പെണ്ണുങ്ങൾക്ക് എ ആവ ആ വേറെ ഇപ്പ നമ്മള ഹസ്ബന്റിനൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങിയെടുക്കണം എന്നൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ണ്ടെങ്കിലൊക്കെ പ്പം -ഏതാണ് വിടെ ഗിഫ്റ്റ് വ പിന്നെന്താ വൈകുന്നേരൊക്ക ഫുഡ? ചായക്കറ സ്പെഷ്യല ഒക്കെ ഉണ്ടാക്കിയണ്ടോ?
അതെ ചായ കുടിക്കാൻ പോന്നു എന്നാ ശരിയെന്നാ.
ആ് ആ എന്നാൽ ശരി എന്നാ.
ബ ഉ
ആ